ഹലോ ആഹ എന്തൊക്കെയ വിശേഷം സുഖല്ലേ
പ്പ എന്ത
സുഖയിട്ട് പോണ കുഴപ്പന്നില്ല ഞതുകൊണ്ട് ചോറൊക്കെകഴിച്ചാ
ആ ചോറ് വെച്ചി കിടന്നിട്ടില്ല ഇല്ല കിടന്നിട്ടിരിയാ കെടക്കാൻ പോവാന്ന് നോക്കാണ് വരുന്നാ
ഏ ഇല്ല കിടുന്നിട്ടില്ല എല്ലാരെയും പിടിച്ച നോക്കി ഈ ഒരു സമയത്താണ് നമുക്കൊരു ഫ്രീ ടൈം ഉണ്ടാവേ അപ്പൊ എല്ലാരും തിന്ന കൂടൊക്കെ കഴിഞ്ഞ എല്ലാരും പിടിച്ചച്ച് കെടുത്തി ഉറക്കി അപ്പ ഇങ്ങനെ ഫ്രീയായി
ആഹ ആഹ ആ ഏ അടെ മഴ ഉണ്ടപ്പൊ
ഓ നല്ല മഴയണ്ട് പുറത്ത്
ഇവിടെ ഇപ്പ മഴയില്ലട്ടാ
ഉം എന്നങ്ങട്ടൊക്കെ എന്ന് തുടങ്ങിയ മഴ മുഹറു ഒമ്പ പത്തിന കണ്ടു തുടങ്ങിയ മഴയ
അത്ണ്ട് ഇന്നിപ്പ കൊറച്ചു നേരായിട്ട ഒന്ന് തോർച്ചണ്ടിട്ടാ മഴ പെയ്താലല്ലോ വെള്ളം ഇണ്ടാവണ്ട്
ആഹ ആ ആഹ്
മഴ പെയ്തില്ലേലുംണ്ടോ പക്ഷെ മഴ പെയ്താല് വെള്ളപ്പൊക്കം ഉണ്ടാവും
അതെ അതെ ഞങ്ങ അങ്ങോട്ടൊക്കെ വെല്ലാം മഴപെയ്താലേ ഭയങ്കര പീടിയാണ്
ആഹ് എന്റെ വീടിന്റെ അടുത്തു അത പുഴണേ പുഴപുഴ ആഹ അതാണ് പേടിയാണ് പക്ഷെ എങ്ങനെയും വെള്ളംമല്ലെങ്കിലും പേടിയാണ് വെള്ളം മഴ പെയ്താലും പേടിയാണ് എപ്പോഴും പേടിയാണ്
ബെജാരാണ്
ആഹ അതന്നെ
ഉ ഒക്കെ പാകത്തിന ഞാൻ പറ
ആഹ അസു ഇവിടെ നാട്ടില്ലല്ലേ
ഓ അല്ല ഞങ്ങള് മൊത്തത്തിൽ പുറത്ത് സെറ്റ് ആൾക്കാരാണ് ഞ ഇപ്പ മൂന്ന് മാസത്തെ വിസിറ്റിങ്ങി വന്നതാ
ഒരു നാട്ടിലേക്ക്ന്നണ്ടാവുംലേ
ആഹ നണ്ടിക്കന്ന
ആ പിന്നെ
അ
സുഖമാണ് കൊഴപ്പൊന്നുല്ല ഇന്ന എന്താ ഫുഡ്
ഇന്ന് അനിയത്തിയും ജ്യേഷ്ഠതും വന്നാണ് അങ്ങെ ചപ്പാത്തിയും കോഴിക്കറിയും ഉണ്ടാക്കെ
ആഹ ചെപ്പാത്തിയും കോഴിക്കറല്ല ഉ പിന്നെ ഈ എനിക്ക് സദാ എന്താണ് ചോറും ചമ്മീൻ കറി മത്തി പൊരിച്ചത്
ആഹ് ആഹ് നിങ്ങെന്താ ചോദിക്കാൻ വന്നത്
ആഹ് ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ഏയ് ഭക്ഷണൊക്കെ എല്ലാം ഉണ്ടാക്കും
ഏഹ്
എല്ലാ പരീക്ഷണങ്ങളും മന്തി മന്തി ഒക്കെ സിമ്പിളാണ് എന്താ പറയാ ചിക്കന് തൊലിയൂരാത്ത ചിക്കന് ആറ് പീസ് ആക്കീട്ട് ഞാൻ ആറ് പീസ് ആക്കിട്ട് ചെലോ ല് നാല് പീസ് ആകും ഞാൻ ആറ് പീസാക്കുന്നുണ്ട് എന്നിട്ട് ക്ക വെള്ളത്തിൽ ഇട്ടക്ക കൊറച്ച് നേരം അയിത്തെ ആ സ്കി സ്കിന്നമത്തെ സ്കിന്നിമത്തെ ഇതൊക്കെ പോവാൻ വേണ്ടിട്ട് സുറുക്കള്ള വെള്ളത്തിട്ടേക്ക
ആഹ് ആഹ് ആഹ് ആഹ്
ഒരു കുറച്ച് വെള്ളത്തിൽ സുർക്ക ഒഴിച്ച് കാണ്ട് അതിൽ സുക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പത്തിൻ്റ്റ് ഇറങ്ങിട്ട് ഊറ്റി നല്ല വെള്ളം വർത്തെടുക്കുക എന്നിട്ട് പിന്നെ പോർക്ക്ച്ച്കാണ്ട് ഫുള്ള് കുത്തിയ ൻ്റെ ശേഷം അതിലേക്ക് മാഗി ക്യൂബ് മഗി മസാല ക്യാപ്സിക്കന് ആ വല്ല്യ മുളക്ണ്ടല്ലോ അത് പിന്നെ സ്പൈസസ് ഒക്കെപ്പാടം ഇട്ട് ട്ട് നല്ലോം കുഴച്ചിട്ട് ഒരു നമ്മള് ചായ കുടിക്കുന്ന ഒരു ക്ലാസ്സിന് വ എണ്ണ ഓയിൽ പാമ്പ ഓയിൽ ഉണ്ടല്ലോ വെളിച്ചെണ്ണ പറ്റില്ലേട്ടാ ഓയിൽ ഒഴിച്ചിട്ട്
എന്താ പറയാ
മ്മ ഓ സൺഫ്ലവർ ഓയിൽ ആ ആ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പീട്ട് വേവിക്കാൻ വെക്ക പിന്നെപ്പത്ത് ഒരു പാത്രത്തില് വെള്ളം വെച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇടുക പിന്നെ മെഗി ക്യൂബ് ഒരെണ്ണം ഒരു തുള്ളി ഉപ്പും ഇതിൽ ഉപ്പ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ചിക്കനിലാണെങ്കിലും ചോറ്റിലാണെങ്കിലും ഉപ്പിടാൻ പാടുള്ളൂ
ആഹ് ആഹ്
പിന്നെ അത് ഇളം വേവായതിന്റെ ശേഷം ചെറിയ വേവായന്റെ ശേഷം ഊറ്റികാണ്ട് ആയിര് ചിക്കൻകിട്ട് കൊടുക്ക ചിക്കൻ ന എന്താ പറയാ നീര് വരുവല്ലോ അത് കുറച്ച് മാറ്റി ചോർമ്മല് ഇടാണ് എന്നിട്ട് പത്തിൻ്റ്റ് ദമ്മിട്ട് പച്ചമുളകൊക്കെ വെച്ച് മറ്റെ കാണാല് തീയൊക്കെട്ട് കൊടുത്ത് കൊണ്ട് ദമ്മിട്ട് വെച്ചാല് സംഭവം പരിപാടി സിംമ്പിളാണ്
സിംബിളാല്ലേ എനിക്കതറിയില്ല എനിക്ക് ബിരിയാണി മന്തിയൊന്നും അറിയില്ല വെക്കാൻ
സിമ്പിളാണ്
ഏഹ്
പൊറത്തായപ്പോ ഞാൻ പൊറത്തിരിക്കുമ്പത് വല്ല്യ വല്ല്യ ഫംഗ്ഷനോടറുകളൊക്കെ വരും കല്യാണ ഫംഗഷന് ലാസ് ഫാഷന്
അയിനൊക്കെ വെക്കുവോ
ആഹ് വെച്ച് കൊടുക്കും
വെച്ച് കൊടുക്കുംലേ
ഓഹ് വെച്ച് കൊട്ക്കും പത്തിരി ഉണ്ടാക്കി കൊടുക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും ബർഗർ ഉണ്ടായി കൊടുക്കും
ഏഹ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുലേ
ഓ അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തും
ഏ ഇനിയിപ്പോ നാട്ടിലേക്ക് എന്നാ പോക്ക് അങ്ങട്ട ഗൾഫക്ക് സ്ഥലത്താ
ഞാൻ കത്തറില്
ആ കത്തറിലെനെ അവിടെണോ കുട്ടികളൊക്കെ പഠിക്കണേ
ആ പഠിക്കണോക്കെ അവിടെ
ആഹ് ആഹ് ആഹ് ആഹ
ഞാന് നാല് മാസത്തെ ലീവിന് വന്ന മൂന്ന്മാസത്തെ കയിഞ്ഞി അടുത്ത മാസം ലാസ്റ്റ ഒക്കെ ആട്ട് പോവും
അടുത്തായി അടുത്ത മാസം
ലാസ്റ്റ് ഒക്കെ ആയിട്ട് പോകന്ന്റിയ
അല്ല എന്താണ് ഭർത്താവുണ്ടാ ഇവിടെ
ഇപ്പൊ ഞങ്ങെല്ലാരും ഒപ്പണ്ട്
ആഹ ആഹ ആഹ ഒപ്പണ്ടാവുംലേ
എങ്ക ആറു പേര്
ആഹ ആഹ് ആ് ഒക്കാ എന്താ കുട്ടികള്
മൂന്നാണ് മൂന്ന് പെണ്ണും
ആഹ പിന്നെ വീട്ടിലിപ്പ നിങ്ങള് എല്ലാ കുട്ടികളും നിങ്ങളും
ആഹ ഞ ഓ ഞങ്ങള് മാത്രേ ഉള്ളു സ്വന്തം വീടാണ് ഞങ്ങള് മാത്രേള്ള ഞങ്ങള് മാത്രേ ഉള്ളൂ സ്വന്തം വീടാണ്
ആഹ് ആഹ് ആഹ് ആഹ
ഉം
അങ്ങനെ പിന്നെ എനിക്ക് മൂന്നാള്
ഉ വല്യ കുട്ടിളാ
വല്യേറിഞാമൂത്താള എട്ടില്ലാണ് പഠിക്കണ എട്ടാം ക്ളാസില് നിങ്ങളതോ
എന്റെ മൂത്തത് പ്ലസ് വൻ
പ്ലസ് വണ്ണോ
ഉം
ആഹ ആ ആഹ്
ഉ
പിന്നെ രണ്ടാമത്തോന് പിന്നെ ഇന്റെത് എന്താണ് നാല പഠിക്കണേ ചെറുതിന ഒരു വയ സായിട്ടുള്ളു
ഏ എനക്ക ചെറുത് ഒന്നര വയസ്സായി
ഒന്നര അല്ലേ ആഹ ആ ആ ആ അതൊക്കെ ഉറങ്ങിയാ
പോയില്ല ആരെയും പിടിച്ച ഉറക്കി ഇപ്പൊ ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് നാളെ മദ്രാസൽ എന്തൊക്കെ ഉണ്ട് എഴുതാൻ കൊടുക്കണന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കയാണ്
അപ്പൊ മദ്രസയിലും ഇവിടെ പോവാ
മാ ഇപ്പൊ മദ്രസില് ഞാൻ ഇവിടെ വീടല തുടങ്ങിക്ന്
ആഹ് ആഹ് ആഹ് ആഹ
അവിടെ മദ്രസാ വിദ്യാഭ്യാസം ഇല്ല
ആഹ
അവിടെ സ്കൂൾ കൂടിള്ള മദ്രസുള്ള അങ്ങെ എന്തായാലും ഇവിടെ മദ്രസ തുറന്നേയിലൊക്കെയാണ്
അഞ്ഞപ്പോ അടുത്ത മാസം പോവലേ അല്ല അത്രന്നാവ
ആ അടുത്ത മാസം പോവു അത്ത ദസ ലാസ്റ്റ് ആട്ട പോണെന്ന് വിചാരി ടിക്കറ്റ ഒന്ന എടുത്തിട്ടില്ല അം ലസ്റ്റ്ട്ട് പോ
ആ അപ്പം ട്ടിക്കെറ്റ് ട്ടിക്കെറ്റിന് നല്ല വെലകൂടുതൽ അല്ലെ
ഉം നല്ല വല തീ പോലെക്കള്ളത ഞാൻ ട്ടാക്കി എടുക്കണല്ല എട്ട് പേർക്ക് എടുക്കണംല്ല
വേ
ആഹ് എട്ട ആൾക്ക് എടുക്കണം
എട്ടാൾക്ക് ടുക്കണ്ടല്ലേ
ആ എട്ടാൾക്ക് ടിക്കറ്റ് എടുക്കണ എല്ലാം ഫുൾ ടിക്കറ്റ് ആണേന്ന് പറയും
ആ അതന്നെ പിന്നെ
പിന്നെ വേറെന്തൊക്കെയ വിേഷ എങ്ങടെിലും പോവൽണ്ടോ
ഞങ്ങളോ ഏയ് അങ്ങനെ പോറത്തൊന്നും പോക്കില്ല
ഉം
ഉം പിന്നെ
ഉം
ആ ഞാന നേരം കിട്ടൂല പിന്നെ പോകട്ട് ഇഷ്ടല്ല എനിക്ക് പോകണേ ഇഷ്ടല്ല
ഏഹ്
തലവേദനൊക്കെട പുറത്ത പോവാറ്റ റ്റല ഛർദി വരും പിന്നെ തലവേദന ഒക്കപ്പാടായിട്ടക്ക് ഇഷ്ടല്ല അപ്പൊ പോണത്
അങ്ങനെ പിന്നെ ചടക്കും
ഏഹ്
എങ്ങനെ ആവുമ്പോ പിന്നെ ഇടങ്ങാറാണ്റെ ഇ ആദ്യൊക്കെ ഇണ്ടായിരുന്നു ശറദ്യ ആദ്യക്കക്ക ഉണ്ടായിന്ന് ഭയങ്കര ഛർദി എങ്ങിട്ട് തിരിഞ്ഞാലും ഛർദി
ആഹ് അതെ അല്ലെ ബസില് കേയറണ്ട ബസില് കേറാ പറ്റൂല അറെയ
ഏഹ്
ഉ അതാണ്
ആഹ് അങ്ങനൊക്കെ നമ്മളാണ് നമ്മുക്ക് കൊടുക്കും പോഷ്ടം ഉണ്ടാവില്ല
ഉം ആ അതെ പിന്നെ നിങ്ങളെ പുറത്ത പോകൂല്ല എവിടെ എവിടെ വന്നാല്
ഓ വന്നാ പിന്നെ ഇങ്ങനെ നടക്കും ഒന്നാമത് കുട്ടികൾക്ക് ഇവിടത്തെതൊന്നും പറ്റൂല്ല അതോണ്ട് പിന്ന ഓരൊക്കൊന്നണ്ട് ശരിയാവണും അ അടെ പോയി നിക്കാ പറ്റലല്ലോ നമ്മള നാ നമ്മളന്നെല്ലേ
ആഹ് അതന്നെ വീട്ടീക്ക് പോവല്ലേ വന്നിട്ട് പോയില്ലേ
ഓ ഞാൻ പോരാ കാലസ പോയി നിന്ന് വന്നോ
ആ ആ ആഹ് ആഹ്
ഞനെ വെല്ലാ പോയിക്കാൻ പറ്റൂല എപ്പ കടള്ളോ കൊണ്ട്
ആഹ് വിട്ടല്ആരൊക്കെുണ്ട്
ഞങ്ങള് പതിനാല് മക്കളാണ് പത്ത്പെണ്ണും നാല
ആഹ് ആഹ് ആഹ്
അല്ല എല്ലാരെയും ക്കെട്ടിച്ച് എല്ലാരും കുട്ടികളും മക്കളൊക്കെ ആയി എല്ലാരേും കെട്ടിച്ച് എല്ലാർക്കും കുട്ടികളും മക്കളുക്കെ ആയി
ആഹ് അസലിന്റെ വീട്ടിൽ ആരൊക്കെയണ്ട്
അവടെ ല് മ ആ മൂന്നാണ നാല് പെണ് ഏഴു പേരാണ്
ആഹ്
അവടെ എല്ലാരതും കഴിഞ്ഞു അവിടെയും
ആഹ് സുഖണല്ലേ
ഉം ഉം ഉം
ആ എന്നാ എന്നിട്ട് പിന്നെ ഉച്ചക്കെ എന്തനന്ന്
ഉച്ച കല്ല സാധാ ചോറും പരിപ്പും കറിയും മീൻ പൊരിച്ചു
ആഹ് ആ
ആ ഞാൻ വൈകുന്നേരത്തിനാണ് വിലൊക്കെ ഗസ്റ്റ് ഉണ്ട്ന്ന് പറഞ്ഞുവന്ന പിന്നെ വൈകുന്നേരചയക്ക് കട്ട്ലേറ്റ് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി
ഇണ്ടായല്ലേ
പിന്നെ ചോർന് ആ പിന്നെ രാത്രിയോൽക്കാർക്കും ചോറ് അതൊന്നും വാണ്ടാറഞ്ഞപ്പം ചപ്പാത്തി ഉണ്ടാക്കി
ആഹ അതന്നെ അതുകൊണ്ട് അവരൊക്കെ പോയാ.
ഇല്ലില്യാ ഇനി തിങ്കളാഴ്ച രാവിലെ പോവുള്ളു
ഓരോ ഓലിവിടെണ്ടോ? ആഹ അപ്പൊ ഇനി നാളൊക്കെ ഇണ്ടാക്ക! നാളും സ്പെഷെലൊക്കെ ഉണ്ടാക്കേണ്ടി വരും
ഉം നാളെന്തായാലും പൊർത്ത്ന്ന് വേടിക്കാന് ന്നൊക്കെ വിചാരിച്ച് നിക്കാണ്
ആ ആഹ ഉമ്മല്ല്യേ ഉമ്മന്നുണ്ടോ?
ഇല്ല്യാഉമ്മച്ചി വന്നിട്ടില്ല ഇമ്മാക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ വല്ലാവെയ്ക്കൂല.
ആഹ ആആ ആ
ആമണ
ട്ടു
പിന്നെങ്ങനെ ഇന്നാ ഏ ഇന്നാ ശെ ശരി
ഉം
ട്ടാഹ് അണക്ക്